ഹലോ ആ ഉണ്ട്
ആഹ എന്താ വിശേഷം
സുഖായിട്ട് പോകുന്നു അവിടെയോ
ആഹ ഇവിടെ സുഖായിട്ട് പോന്ന ചായയൊക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ലേ
ആഹ എന്തായിരുന്നു എന്ത് പരിപാടി
അന്നല്ല ഇങ്ങനെ വെറുതെ ഇരിക്ക ഉ മഓള്ള്ളത കൊണ്ട് ഓള കൂടെ ഇങ്ങനെ കഴിച്ചിരുന്നു മോള് ഉള്ളത് കൊൊണ്ട് അവളടെ കൂടെ എങ്ങനെ കളിച്ചിരുന്നു
ആഹ അവക്ക് ഫ്രണ്ട്സ് അങ്ങനെ ആരുല്ലേ വീടിന്റെ അടുത്ത്
രണ്ടു വയസായിട്ടേ ഉള്ളൂ
ആഹ ചെറിയ കുട്ടിയണല്ലേ ആ ഓക്കെ എന്താ പറിയാ നിങ്ങള് കൃഷിയൊക്കെ ചെയ്യാറ്ണ്ടോ
ആഹ് കൃഷി അത്യാവശ്യൊക്കെ പച്ചമൊളക് തക്കാളി
ആഹ് എന്തെക്ക്യെ ഇങ്ങക്ക് ഇഷ്ടപ്പെട്ട കൃഷിയേതാ
ആഹ് അയ് ഒക്കെ ചെയ്യുന്നത് ഇഷ്ടാണ് പക്ഷേങ്കി ഇവടെ ചീരയൊന്നും അങ്ങനെ പെട്ടന്ന് പിടിച്ച് കിട്ടാറ്ല്ല
ആഹ് അതേലെ ചീരയൊക്കെ വീട്ടില് ഇണ്ടാവാ നല്ലതാണല്ലോല്ലെ ചീരയൊക്കെ വീട്ടില് ഇണ്ടാവുന്നത്
ഇണ്ടാവുന്നെ നല്ലതാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് കറി വെ ക്കാനും പിന്നെ ആരോഗ്യത്തിനൊക്കാണെങ്കിലും
ആഹ് അതെ നാര്കളടങ്ങിയ ഭക്ഷണാണ്ല്ലേ
പിന്നെ മുരിങ്ങ ഇല ഇണ്ട് അത് കറി വെക്കും പിന്നെ അല്ലാത്തൊരു ചീരണ്ടല്ലോ ഇമ്മള് കൃഷ് ഇതെല്ലാണ്ടൊക്ക ഇണ്ടാവുന്നൊന്നില്ലേ ഞങ്ങളെ നാട്ടില് ഇംഗ്ലീഷ് ചീരാന്നൊക്ക പറിയും
ഏഹ് അതായിരുന്നെ ഇന്ക്കറീലട്ടോ നമ്മളവടെ ചോ ചോപ്പളർ ചീരയിണ്ട് പിന്നെ അതേപോലെ തന്നെ പ ച്ച കളറെയ്ത് ചീരയുണ്ട്
ഇത് അമ്മൾ കടേന്നൊന്നും വാങ്ങാ കിട്ടൂല്ല അങ്ങത്തൊര് ചീരയാന്ന്
ഏഹ് അതെ ഇൻക്കറിയില്ലട്ടോ.
നല്ല ടേസ്റ്റ് ആണ്. തേങ്ങക്കെ ഇട്ട് വെച്ചാല്
ആഹ് ആഹ് നാ നല്ല ടേസ്റ്റ് ഇണ്ടാവുല്ലേ.
അത്ണ്ട് അപ്പൊ അത് ഇങ്ങനെ കറി വെക്കും. പിന്നെ, മുരിങ്ങ ഇല കറി വെക്കും.
ആഹ് മുരിങ്ങൻ ന്റേല നല്ലതാല്ലേ അമ്മളെ ഈ മുരിങ്ങന്റെല്ലാ ചീരന്റെല്ല ഒക്കെല്ലേ
ആഹ് അതെ, പിന്നെ ഈ മ് വത്തന്റെ ചെ ൽപ്പ വെക്കാറ്ണ്ടോ? മത്തന്റെഎല ഇല്ലേ?
ആഹ് അത് ഇവിടെക്കെ വെക്കാറ്ട്ടോ അയിനോട് തോരനൊക്കെ വെക്കാറ് ണ്ട്ട്ടോ തോരനും പിന്നെ അത് പോലെ തന്നെ കറിയും വെക്കാറ്ണ്ട്.
ആഹ് അത് നല്ല ടേസ്റ്റ് ആണ്.
അതും നല്ല ടേസ്റ്റാ. ആം ഉം ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പൊ എല്ലാരും പൊർത്തൂന്നാണെ ല്ലെല്ലേ ഭക്ഷണൊക്കെ കഴിക്കല് കൂടുതലും.
ആഹ് അതെ നമ്മള്പ്പോ കടെന്ന് ആണെങ്കി കഴിക്കും ചെയ്യും പിന്നെ നമ്മ മ്മക്ക്‌ എള്പ്പത്തിന് നമ്മള് ചിക്കനോ അല്ലെങ്കി മീനോ മാത്രം. വേറെന്താ
ഉം ഇപ്പ നമ്മക്ക് ഇ ഇങ്ങനെ എണ്ണേൽ വർക്ക്‌ണെലും കാട്ടില് നല്ലത് നമ്മക്ക്ല്ലേ ഏഹ് വീട്ടിലെന്തെങ്കിലും ഉപ്പേരി വെക്കണതായിരിക്കൂല്ലേ നല്ലത്. മീനൊക്കെ എപ്പഴേലും കറി വെ ക്ക്‌നല്ലാതെ എപ്പഴു ഇങ്ങനെ എണ്ണയിലിട്ട് വർക്ക്‌ണാട്ടിൻ നല്ലത് ല്ലേ.
ആഹ് അതെ,
ആഹ്
പിന്നെ അമ്മളെ ഈ വാഴപ്പിണ്ടിയൊക്കെ ണ്ടാക്കൂല്ലേ.
നല്ല ടേസ്റ്റാണ്ല്ലേ. ഓ അതിനോട് തോരൻ വയ്ക്കൊല്ലോ, ല്ലേ.
പിന്നെ വാഴന്റെ കൂമ്പ്ളും കൊണ്ട് അതൊക്കെ അങ്ങനെ വെക്കും.
ആഹ് വേറെന്നല് ആഹ് ഈ വാഴന്റെ ഓ എല്ലത് നമുക്ക് ക് കൊറച്ച് കാര്യങ്ങളും മാത്രം ഒഴിവാക്കിയ ബാക്കിയുള്ളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നാണല്ലേ നല്ല ത് ആഹ് ഉപയോഗത്തിന് അ്ഹ അത് തന്നെ
അ്ഹ അന്ന് അത് ഉപ്പേരിയൊക്കെ വെച്ചാല് നല്ല തേങ്ങൊക്കെ ഇട്ട് ഉപ്പേരി വെച്ചാലൊക്ക
ആഹ് നല്ലത് ആഹ് ആഹ് അതെ പിന്നെ നമ്മള് വീട്ട് വളപ്പിൽ ഉണ്ടകുമ്പോ അ് ഉണ്ടാകുമ്പോ തന്നെ നമുക്ക് അത് ഭയങ്കര സന്തോഷമാവുംല്ലേ. ആഹ് നി ആഹ് വെ ഇടാത്ത കഴിക്ക ഇപ്പോ അങ്ങനെ പ്പോ വാഴപ്പിണ്ടി ഒന്നും ഇവിടെ വാങ്ങാൻ കിട്ടില്ലല്ലോ. ആഹ് കടലൊക്കെ
കടകളില് നമ്മള് ഇങ്ങനെ ഫോണിലൊക്കെ കാണാം വല്യ വല്യ പിന്നെ മാളുകളിലൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നൊക്കെ ഫോണില് കാണാം.
ആഹ് അങ്ങന്നെ
അല്ലാതെ നമ്മള് കടകളിലൊന്നും കാണാ
ആഹ് ഇല്ലില്ല അത് ഞാൻ ചോദിച്ചത് അങ്ങനെ കാണാറില്ലല്ലോ. അപ്പോ നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്
ഇല്ല നമക്ക് പിന്നെ വാഴയൊക്കെ ഉള്ളത് കൊണ്ട്
ആഹ് അ്ഹ അ്ഹ
പറമ്പില് അത്യാവശ്യം വാഴയൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കിട്ടും.
ആഹ് അങ്ങനെ പിന്നെ മഴയൊക്കെ ഉണ്ടോ?
അ്ഹ മഴ ഇന്ന്പ്പോ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞു.
ഉം. അതെ ഇവിടെയും ആ ഇവിടെ ഇപ്പോഴും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു. ഓ ചിരട്ടയിലൊക്കെ വെള്ളം നറഞ്ഞു നിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കണം കാരണം കൊതുകള് പെറ്റ് പെരുകുമല്ലോ കൊതുകള് ഭയങ്കര ഉം. കൊതുകുകളുടെ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവുന്നാതാണല്ലോ അപ്പോ ഇപ്പാണെങ്കിൽ ഫുള് മഴയും കാര്യങ്ങളൊക്കെ ആയോണ്ട് ണ്ടേ ഉം പനിയും ജലദോഷവും ഇന്നിപ്പോ ഈ കൊതുകിന്റെ ഇ് ഇതും ആയിട്ട് നമുക്ക് രോഗങ്ങളും വരുല്ലോ ല്ലേ?
ആഹ് ഇപ്പൊ ചിക്കൻ കുനിയ എന്തൊക്കെ അസുഖങ്ങൾ അങ്ങനെ മലമ്പനി ഉണ്ടന്ന് പറയുന്നക്കാ
ആഹ് അതന്നെ എ ഏ ചെന്നാല് ഇപ്പം അതാണ് അപ്പം ഈച്ചനേയും കൊതുകിനെയൊക്കെ നമുക്ക് നമ്മള് ശ്രദ്ധിക്കണം.
ആഹ അതെ ഭക്ഷണൊക്കെ നന്നായി അടച്ച് വെച്ച് തന്നെ
ആഹ അതെ അതെ ഭക്ഷണണക്കെ എപ്പോഴും ഇങ്ങനെ അടിച്ചു വെക്കണം എന്നാ അവിടെ കൊതുകൾ ഈച്ചകളൊക്കെ ഉണ്ടോ?
ഈച്ചന്റെ ശല്യം ഇല്ല ക്ഷെ കൊതുക് നന്നായിട്ടുണ്ട്. കുറച്ച് പറമ്പൊക്കെ ഉള്ളത് കൊണ്ടന്നെ നമ്മള് പെട്ടെന്ന് അങ്ങനെ കാണൂലല്ലോ വെള്ള ക്കാനുള്ളതെന്ന്
കിണക്കുന്ല്ലേ?
ആഹ് പിന്നെ ചക്ക ചീനട്ടും അങ്ങനെക്ക ഭയങ്കര കൊതുകാണ് ആദ്യക്കെ നമ്മള് സ്കൂളില് കുട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാ സൺഡേ ഡ്രൈഡേ ഒക്കെ ആചരിക്കല് ഒക്കെ ഇല്ലേ
അതെ അതെ.
ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല നമ്മള് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ മഴയൊന്നാണെങ്കിലും ചുറ്റുപാട് ശ്രദ്ധിക്കാനും പറ്റൂല്ലല്ലോ.
അതേ. അഹ് ഇപ്പൊ ഒന്നും ഏഹ് ശ്രദ്ധിക്കാൻ പറ്റാത്തായാരണം
പിന്നെ നമ്മള് ഒരാള് വിചാരിച്ചാല് നടക്കൂല.
ആഹ് അതെ, നമ്മള് വിചാരിച്ചാല് നടക്കൊന്നുല്ല
പിന്നെ ഇപ്പ പ്ലാസ്റ്റിക്ക്‌ളെക്കെ പിന്നെ പഞ്ചായത്താര് കൊണ്ടോന്നോണ്ട്
ആഹ് അതെ പ്ലാസ്റ്റിക്ക്‌ അത് ന നല്ലൊരു ഉപകാരണല്ലേ പ്ലാസ്റ്റിക്കുകളൊക്കെ പഞ്ചായത്തുകാര് കൊണ്ടപോകുന്നത് കാരണം
ആഹ് അതെ അല്ലെ നമ്മള് എന്ത് ചെയ്യാനാ ഒന്നെങ്കിൽ നമ്മള് കത്തിക്കും അല്ലെങ്കിൽ നമ്മള് അലക്ഷ്യായിട്ട് എ വ്ടേലും വലിച്ചെറിയും
കത്തിക്ക്ണത് ഭയങ്കര കേടാ അയിന് വരുന്ന പ്ലാസ്റ്റിക്കിന്റെ പൊക ഉം ആഹ് അതെന്നെ ഈ പ്ലാസ്റ്റിക് നിന്ന് വരുന്ന പുക ഭയങ്കരാണല്ലോ ഉം അത് അത് എത്ര പല്ലാർ ക്കും ബുദ്ധിമുട്ടാണല്ലേ അത് ഇപ്പൊ ഇപ്പൊ കൂടുതലായി കണ്ട് വരുന്ന ഒന്നാണ് ഇപ്പൊ അതെന്നെ ഈ ഫാക്ടറികളിൽന്നൊക്കെ ഉള്ള മാലിന്യക്കെ ഇപ്പൊ പുഴകളിലേക്കാണല്ലോ കൂടുതലും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളും ഇതൊക്കെ പറഞ്ഞാല് ഞമ്മളെ വെള്ളത്തിന് കേടാക്കുന്നുണ്ട്ല്ലേ
പക്ഷെ നമ്മുക്ക് വെള്ളം ഉള്ളപ്പോ നമ്മള് പുഴയിലൊന്നും പോകൂല പക്ഷെ ഇല്ലാത്തവരു ഉപയോഗിക്കുന്നു ണ്ട് ന്ല്ലത്‌ നമ്മള് ആലോചിക്കൂലല്ലോ
ആഹ അതെ അതെ എന്താ പിന്നെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഏ വൃത്തിഹീനായാൽ നമുക്ക് കുടിക്കാനും പറ്റൂല ഒന്നിനും പറ്റൂല രോഗങ്ങൾ വരും
നമ്മള് കുളിക്കാനൊക്കെ ഉപയോഗിക്കാനൊക്കെ പുഴുണ്ടെങ്കിൽ അലക്കാനൊക്കെ സുഗാണ് പക്ഷെ ഇപ്പ വിശ്വസിച്ചു പോവാൻ പറ്റൂല
ആ അതെ ഇത് ഈ പുഴല് അലക്കാനും പാടില്ല കാരണം നമ്മളെ സോപ്പും വെള്ളം പോണത് അതും കേടാണ് ശരിക്കും. പക്ഷെ എല്ലാരും പോകും പക്ഷെ പണ്ടുള്ള കാലത്തൊക്കെ എല്ലാരുംല്ലേ പുഴയിലൊക്കെ ചാട പുഴയിലും കുളത്തിലൊക്കെ ചാ ടാൻ പോലുണ്ടായിന്ന
ആഹ ഞങ്ങൾക്ക് പിന്നെ അടുത്ത പുഴയില്ല കുളവും ഇല്ല
ആണോ നമ്മുക്ക് ഇവിടെ പുഴയും കുളമൊക്കെ ഉണ്ട് ആഹ
അതുകൊണ്ട് നീന്താണെങ്കിലും പഠിച്ചിട്ടും ഇല്ല ഇപ്പ ഇങ്ങനെ പഠിക്കണം ആഗ്ര ഗ്രഹണ്ട് പക്ഷെ പേടിയുള്ളതൊണ്ട്
അതായര് നീന്താൻ പഠിക്കണ നല്ലതാണ്
ആ അതെ നമുക്കൊരു സ്വയം രക്ഷ എന്നുള്ള നിലക്ക് പഠി ക്കൽ നിർബന്ധമാണ് നമ്മള് മം വരുന്ന മക്കള് ഇനി പുതിയ തലമുറനാണെങ്കിൽ എല്ലാരെയും നിർബന്ധമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു
ആ അതെ നീന്തല് ലേ അതേപോലെ തന്നെ ഉമ് ഇപ്പൊ വീടിന്റെ അടുത്ത് പുഴകളൊക്കെ ഉണ്ടകുമ്പോഴേഈ പുഴകളിന്റെ വടുകളൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് സുഖമാണ് ഞമ്മക്ക് അപ്പോഴ ഇപ്പോ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് പോണ കാരണം പണ്ടൊക്കെ ഞങ്ങക്ക്ത് കൂടുതലായിട്ട് അറിയും നന്താനൊക്ക നിങ്ങളിപ്പോ വിരുന്നൊക്കെ പോകുമ്പോ അവിടെക്കെ ഉണ്ടാവാ മതില്ലേ പുഴകളും തോടുകളൊക്കെ
ആഹ ആദ്യൊക്കെ പോവുമ്പോക്ക കണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാ പുഴകളൊക്കെ മണലും മണ്ണൊക്കെ നിറഞ് ചെറിയ തോട് പോലൊക്കെ ആയല്ലോ
ആഹ ആഹ
പിന്നെ ഞങ്ങക്ക് താഴെ തോടുണ്ട് ഞങ്ങൾ അലക്കാനൊക്കെ തോട്ടിലേക്ക് പോകും
ആഹ അവിടെ നല്ല രസാകൂല്ലെ
ആ അതെ അ ദ്യം വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുളിക്കാനും ചിലപ്പോ പാത്രം കഴുകാൻ വരെ തോടിന ഉ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു
വേനൽക്കാലത്തായിരിക്കും അയ് സോറി സോറി ആഹ കെണറ് ആഹ
ഇപ്പൊ പിന്നെ കിണറക്കായി ആ അത് നമുക്ക് നമ്മൾ ഉപയോഗത്തിന് ആവശ്യത്തിനനുസരിച്ച് വെള്ളെടുക്കാനൊക്കെ വേണല്ലോ
അതെ അത് ശരിയാ നമ്മളെ ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരാവശ്യല്ലല്ലോ ല്ലേ
ആ അതെ
ഉം എന്നിട്ട് അവിടെ ഏ നിങ്ങളിപ്പോ നിങ്ങക്കിപ്പോ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ
ഇപ്പം പ്രശ്നം ഇല്ല
ആദ്യപ്പോ വേനലിലും വെള്ളം ഇണ്ടാവരുന്നു അങ്ങനെ ഇല്ലല്ലോ ആ അതെ നിങ്ങള് ഉം അതെ മഴ മഴ പെയ്യുമ്പോ നല്ല രസാണല്ലേ
ആ പന്ന്പ നല്ല രസാണ് പക്ഷെങ്കില് ഇങ്ങനെ രോഗങ്ങളൊക്കെ വരുമ്പോൾ
ഉം അതെ ഈ ചെറിയ ചെറിയ മക്കൾക്ക് ഇപ്പ മക്കൾന്നുംല്ല എല്ലാർക്കും
എല്ലാർക്കും ഉണ്ട് അപ്പൊ പകർച്ച വ്യാധികള് ഭയങ്കരായിട്ട് വരുന്നുണ്ടല്ലോ ഒരാൾക്ക് വന്നാ മതിയല്ലോ
ആ അതെ ഒരാൾക്ക് വന്നാ മതി പിന്നെ അത് ഇങ്ങനെ പകർന്ന് പകർന്ന് എല്ലാർക്കും എത്തും അപ്പൊ പകിരണേന്റെ മുന്നേ നമ്മുക്ക് ആ അതെ പെട്ടെന്ന് പകര പകരയാണിത്
ആ അതെ
ആ എന്നാ ശരി കേട്ടോ ആ